ഹലോ
ഹലോ
ആഹ്എന്താ വർത്താനം.
നല്ലവർത്താനംആ പാട്ടെടുത്ത് പോര്.
എന്താ പരിപാടി.
പരിപാടി ഭക്ഷണം കഴിച്ച്. എന്താ ഭക്ഷണം. ക്കൽ കഴിഞ്ഞാണ്ട് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞണ് ഇങ്ങനെ വന്ന് സോഫീല് ഇങ്ങനെ ഇരിക്കപ്പോ.
എന്താ ഫുഡ്?
ബ്രോസ്റ്റ്.
ആ ഞങ്ങില്ലാത്തപ്പോ ബ്രോസ്റ്റൊക്കെ കൊണ്ടന്ന് തിന്നാലേ.
ഉ ബോസ്റ്റ് കൊടന്ന് തിന്നു നിങ്ങളില്ല കെർതീങ്ങാണ്ട് ഇപ്പഞ്ഞി ഞങ്ങ. ഇപ്പൊന് തിന്നണ്ടേ.
ഉം
ആലൈറ്റ് ഓഫാക്കും.
എവിടന്നാ വാങ്ങിയ.
മേലാറ്റൂര്.
ഏ ആരാ കൊടുന്നന്ന് വിളിച് പറയേ.
അല്ല ഇപ്പ കൊണ്ട രേ.
ആ എങ്ങനെ പോയി ഓട്ടോക്കോ.
ഓട്ടോഷക്കെക്കാരം ഇങ്ങോട്ട് ഓട്ടോർക്ഷക്ക വന്നത്. വേറെന്താ ഫേനൊന്നിട്ടാ.
എന്ത് ഫേന് ഇന്ന് മഴെയ്തിട്ട് നല്ല തണുപ്പാണല്ലോ.
ഏ ഇച് ചൂട് എടുക്ക ആ നിങ്ങള് ഭക്ഷണം കഴക്കലൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കടന്നിട്ടില്ല.
ഉം കുട്ടികളൊക്കെ ഒറങ്ങി.
ഉറങ്ങിട്ടില്ല ഒക്കെതാ ഇതില ഉറങ്ങാനണ് പറഞ്ഞാ. മടിയാണ് ഞ്ഞി രാവിലെ വുളിച്ച്മ്പോ നീച്ചില്ല.
ഉം ബാക്കിലോലക്ക കടന്നോ മീറ്റൊക്കെ കടന്നോ.
ഉം എല്ലാരും കടന്നു. വേറെ എന്തൊക്കെ ന്ന്ട്ട് കല്യാണത്തിന് പോണ്ടേ.
ഇന്ഷാള്ളാ പോണേ തലേന്നും പോണം പിറ്റേ നമ്മൾ തല തലേന്ന് വള വളാഞ്ചേരിക്ക് പോകണം.
അയിനൊക്കെ ഇപ്പയക്കുവോ.
ഇപ്പ അനെക്കൊണ്ട് സമ്മയിപ്പിച്ചണം സാരുനെ. താത്തമ്മ എണ്ണ അടിച്ച എണ വളാചേരിക്ക് പോകാന് താത്തമ്മ അടിച്ചോള ഞാംപർഞ്ഞു ആയിരം ഇപ്പ എണ്ണവാണ്ടിയേരും പറഞ്ഞപ്പ താത്തമ്മ പറഞ്ഞു എന്നാ അഹ് ഞാൻ അടിച്ചോണ്ട്. പിന്നെ പിറ്റേന്ന് പോകാന് മുത്തോള വണ്ടി. ഈ വണ്ടിയിലും കൂടി പോക അയില് എല്ലാർക്കും കൂടി എണ്ണടിച്ചാന്നൊക്കെ പറഞ്ഞക്കാണ്.
ആഹ്.
ശനിയാഴ്ച വളാഞ്ചേരി ക്കോക ഏ.
മുത്തോളന്നന്നൊക്കൊക്കെ വരുവോ.
ആ അന്നക്കക്കെ വരുകാരം ഇപ്പൊ ഓള് കൊറെേ ദിവസായിലേ ഈ മാസം ലാസ്റ്റ്. പടച്ച ഓള നാത്തും ഓള നാത്തും ബാംഗ്ലൂര പഠിച്ണത്. ഇജ് അവിടായാലോ അവിടുന്ന് പോന്ന മതിയല്ലോ
രണ്ട് ഈസ്ത്തെ കല്ല്യാണം ഉണ്ടാവേ
ഇജ് ശനിയാഴ്ച്ച പോരണ്ട ഞായറാഴ്ച പോന്നോണ്ടി
ഞാന് അല്ലെങ്കിൽ പിന്നെ വെള്ളിയാഴ്ച്ച സ്കൂള് വിട്ടു പോരും ഇങ്ങട്ട് രണ്ട് ദിവസത്തെ കല്യാണം കഴിഞ്ഞ് ഞായറാഴ്ച്ച കല്യാണംഴിഞ്ഞിട്ട് വരാ പറഞ്ഞ് പോരണ്ടിരും.
ആഹ് അങ്ങനെ കാട്ടിയാ മതിയല്ലേ
മ്
ആ നാട്ടിയാ മതിയല്ലോ
ഉം
പിന്നെ മുത്തോള് നാത്തൂൻ ബാംഗ്ലൂർല്ലാം പഠിച്ച്ണ് അവടുക്ക് പോയി. ഓള് മാത്തുൻ പോയാല് പ്പോ വരുന്നറിഞ്ഞേനു. അപ്പൊ നാത്തന് ഈ മാസം ലാസ്റ്റ് പോകണം ഈ മാസം ലാസ്റ്റ് ആയില്ല. ഇപ്പൊ
ആയില്ലോ ഇപ്പോ.
ഇ വേണെങ്കി ഓള് പോയാല് പ്പം വരുവക്കാലം. ഇപ്പോ അടുത്ത മാസം പതിനൊട്ടാംതി പതിനേഴാം തീയതി, പതിനെട്ടാംതിയതി, യാണേ കല്യാണം. ജൂലൈ പതിനേഴാം തീയതി പതിനെട്ടാംയതി. നമ്മുക്ക് ട്രിപ്പ് പോയി ഇൻഷാളള പപ്പാജി ഒതുക്കി കിട്ടണം അതി നൊക്കെ. ഇപ്പൊന്നും പോരുല്ല അപ്പൗ ഞൻ ആ ഫോൺ കൊടുത്തിട്ട് കണ്ടില്ലോ എന്നോട്. ഇാപ്പോ ശരിക്കും ഒന്ന് ഇപ്പ വൈകേരംപ്പൊന്ന് മുണ്ട ല് തോടത്തിത്
ഹം
ഇജ്ജ് കൊടുത്താന്നട്ട് ഞാനാ കൊടുക്കാന എവിടെ എല്ല എന്തങ്കിലും പറയാന അെങ്ക ബാത്റൂമിന എന്തെങ്കലും പറയാനേ കരുതി ഇത് വെച്ചടാ ഞാൻ ഞാൻ പറഞ്ഞോണ്ടണ്ട്ന്ന് പറയാൻ കരുതിക്കും. അപ്പ ഇജി കൊടുത്തയച്ചും ചെയ്തു. വോറന്താ.
വേറെന്താ സമ വിളിച്ചിരുന്നോ.
ഞാന് വിളിച്ചിട്ടുണ്ടായില്ലേ.
പിന്നെ വിളിണൊ ആഹ്
ആര്
ചീനോ വിളിച്ചീനോന്ന് ഉം പിന്നെ കല്യാണത്തിന്റെ ഡ്രസ്സോ നിങ്ങക്ക് ഡ്രസ്സ് എടുക്കണ്ടോ?
ഏ
നിങ്ങക്ക് ഡ്രസ്സ് എടുക്ക്ണ്ടോ?
ചൂരിദാറ് ഇജ്ജ് എടുതരോ?
ആഹ ഇൻഷാ അള്ളാ
ഹീ ഹ്
പൈസ കരത്തി ആവട്ടെ
ഉം പിച്ചക്കാരി ആയിക്കാണ് ഞാൻ ആക്കിത്തരണ്ടത്
ഉം
ആറോടാപ്പര് ഉം നമ്മ കളില്ല രസം ഇണ്ടാകൂല്ലോ അങ്ങോടിങ്ങോടും എൻന്റെ കായായിറ്റ കൊടുത്താ ഞാ ച ഇാൊ രണ്ടായിരം റുപ്പിയ ഇട്ട്
കല്യാണ സിക്സ് പോയിക്കാണ്ട് ഒരു കോഡ് സെറ്റ് എക്കണം
അനക്ക്ക്ക ഇഷ്ടം പോലെ ഡ്രസ്സ്ണ്ട് ഇട്ട റൈന
അയിനല്ലേ എ ഒരു കോട് സെറ്റ് എടുത്തതണ്ട് ഈ വണ്ടിമൊക്കെ നടക്കുമ്പോ ചുരിദാറാ നല്ലത് പർുദ ഇട്ട് കണ്ടിക്ക് കഴിയുന്നില്ല
ആഹ് ചുരിദാറെടുത്താ മതിയലോ
ഇപ്പ അയിനോട് അ കുഞ്ഞാംകാക്കുനോട് ഒന്ന് എനിക്ക് ഡ്രൈവിംങെന്ന് സെറ്റാക്കി തെരാം പറയാം പറ്റോയ്ച്ചു മൂഡ് നല്ല മൂടിലാവുമ്പോ
ഇന്നിപ്പ നല്ല മൂടന്നെയാണ്
ആഹ്
ചോയിച്ചോക്കട്ടെ അയിന് ഓല പ്പോന്ന് ഇപ്പാക്ക് വിശ്വാസം ഇണ്ടാവൂലെ
അതാണുള്ള വിഷയം എന്ക്കന്നെ പേടിയാണ്
ഒന്നും നടക്കത്തില്ല മകളെ നോക്ക നമുക്ക് വേറെന്താ പ്ര പ്രത്യേകിചൊന്ന് നൗഫൽനെ തന്നെ ഒരീസം കിട്ടുവാണെങ്കി പറ്റീന്ന്
ആഹ് ഒന്നും വാണ്ട അയന്നെ വിചാരിച്ചു ഇതെ അത് എന്നും ഇതിനെ പഠിപ്പിച്ചെ അല്ലാതെ പഠിച്ചലില്ലായി സാല് വരുണില്ലല്ലോ ഓനെ വിള്ച്ചിട്ട് അന്നെ ഞാൻ പഠിപ്പിച്ചത അല്ലേ
രോ പ്രശ്നത്തി കൂടല്ലെ ഞി നാള നീ ചൊയ്ച്ചോക്കോണ്ട്
അയിന് വണ്ടിലെണ്ണ അട്ച്ചാം കുഞ്ഞാവന്റടുത്ത് പൈസ ആവട്ടെ കരുതീട്ടാണ് ഇന്നലെ എന്നെ അച്ചാറും കുപ്പി ആയിട്ട് പോയപ്പോ
ആഹ് ആയിറുപ്യക്ക് അടിച്ച്ക്ക്ണ് അത്രേ അതൊക്ക അടിച്ച്ക്ക്ണ് പറഞ്ഞിട്ട് കാര്യല്ലാ അനീകൊട്ടിന്നാണ് അടിച്ച്ക്ക്ണത് ആ ഫൈനൽ ഓട്ടോ ഓടിക്ക്ണ് പറയ്ണ്ട് ഇപ്പാ
ഉം ആഹ് ചൊരം കെറി പോന്നട്ടി ആരാവോ എണ്ണ അടിച്ചത്
പാപ്പം
ഏഹ്
പാപ്പൻ ആഹ് ൻ പാപ്പക്കാക്കു ആണ് അടിച്ചിക്ക്ണു
ആക്കാരം പറയെ അല്ലേ പറയല്ലേ ഇപ്പാപാനെ കട്പ്പിച്ചുവോ
എന്താ അർണേ
ഇപ്പപ്പ അങ്ങനെ ഒക്കെ അടുപ്പിച്ചോ വോന്ന്
ആഹ് അടിച്ച്ക്ക്ണ് അത് കഴ്‌ഞ്ഞൂറി ആയപ്പോളും അടിച്ച്ക്ക്ണ് അല്ല അപ ഓൽ ക്കറിയില്ലെ അപ്പൊ ഉപ്പാന്റടുത്തുള്ള അ അവസ്ഥ അ കട് അടിച്ച്ക്ക്ണ് അ കടിച്ചും
ഇന്നന്താ പരപ്പ് പെരക്ക് കച്ചൊടക്കാര് വെര്ണ്ട് പറഞ്ഞട്ട് വന്നില്ലെ പിന്നെ
പെരക്ക് കച്ചൊടക്കാര് വന്നീന് നാളെ അത്രേ വെര്ന്നെ ഇന്നലെ വന്നു ഇന്നലെ വന്നോര് നാളെ വര് ന്നെ പറഞ്ഞ് വിളിച്ചീന്നത്രെ ഉപ്പാക്ക് ഉച്ചതിര്ഞ്ഞ്ട്ട് അറിയില
അബൂസാലിന്റ കെയറോഫിലാണ് അപ്പൊ ആരാണ്ന്നാവോ ഇഞ്ഞി
ഉം പിന്നെ എന്താ അ ബുധനാഴ്ച ഇനി കുട്ടികള സ്കൂൾ മീറ്റിംഗ് ഉണ്ട് രണ്ട് മണിക്ക്
എന്ന്
ബുധനാഴ്‌ച്ച
ബുധനാഴ്ചയോ മറ്റന്നാളോ
ആഹ് എന്തായാലും പോണം നിർബന്ധാണ് രണ്ട് മണിയവുമ്പോ അവടത്തണം ന്നൊക്കെ പറഞ്ഞ്പ്പ രണ്ട് ടീച്ചർമാരാണ് വിളിച്ചീനെ
ക്ക് വണ്ടിയൊക്കെ ഒണ്ടല്ലോ അങ്ങട്ട് പോയാ മതിയല്ലോ
അന്റെ ഇന്റെ പേടി അതെല്ല മ അങ്ങട്ട് പോയി ഇങ്ങട്ട് വരാൻ രണ്ടാളും ചെലപ്പം ഇന്റപ്പം പോരാം വാസിപിടിച്ചുവെ രണ്ടാളും രണ്ട് ബ്യാഗും രണ്ട് കുട്ടികളു ഒക്കെ ആയിട്ട് പോരാ ഇക്ക് ചെലപ്പം കാണും
ഐഷുനേറ്റ് പോന്നാ മതി ഇജ്ജ് ഐഷൂന്റ ബ്യാഗും ഓളാ കിറ്റൊക്കെ ഡിക്കീല് വെക്കാ റിദൂന്റെ കിറ്റ് റിതു ബസ്സിലിണ്ട് പോന്നും ചെയ്തോട്ടെ ത്തയ്ച്ചാമതി കിറ്റ് അല്ല ബേഗ് അന്റെ സ്കൂട്ടിമ്മല്കൊട്ന്നാലും മതി
നോക്കട്ടെ
അല്ലെങ്കി സാലൂനോട് ഒന്നു പോരോയ്ച്ചോക്കാ ഓളെ കാറും കൊണ്ട്
നോക്കട്ടെ സ്കൂട്ട്യറ്റെന്നെ പോവാം നോക്കണം ഉമ്മ ഇത് ന്റെ
വേറെ പ്രത്യേകിച്ചൊന്നുംല്ല
കുട്ടിമ്മു ന്നറിഞ്ഞിങ്ങാണ്ട് ഓക്കെന്നെ രണ്ടു കുട്ട്യോളിം രണ്ടാളിം വെച്ച് കാണ്ട് എപ്പളും പോവലും വെര്ലോയ്ന്ന് ഞങ്ങളൊക്കെ എന്നോ ഓട്ടല് തൊടത്ത്യാ
ഞ്ഞാ മൂന്നാളെ വെച്ച് പോവാ ഇച്ച് പേടിയാടിയാടി
ഉം
അങ്ങനെ പേട്ച്ച്ന്നാലൊന്നും നടക്കൂല അങ്ങനെ പേട്ച്ച് നിന്നാ ഒന്നും നടക്കൂല പേടിച്ചെരുത്
പേടി മാറ്റി തര്ണ ടീമുണ്ട് നാലയ്യായിരം ഉറുപ്പ്യ വാണം
അതൊന്നും ഇപ്പ നടക്കൂല
ആഹ് ഒരു ദിവസം കൊണ്ട് ഓര് പഠിപ്പിച്ച് സെറ്റാക്കി തരും
എല്ലത്തിനും മാണം ഇഷ്ടം പോലെ കായി കജ്ജില് ഇന്നാലൊക്കെ നടക്കും
കായി ഇഷ്ടം പോലെ വാണം ഇന്നാ നടക്കുംന്ന് നട
ഇപ്പ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് നമ്മള് കൊറഞ്ഞ പൈസക്ക് സാധനങ്ങൾ എറക്ക ഈ ഏലക്കായ് അണ്ടിപ പ്പരിപ്പ് പിന്നെ കടല അങ്ങൻത്തെ ചെറിയ സ സാധനങ്ങളൊക്കെ എറക്കിത്തരും നമ്മള് എത്ര പൈസ കൊടുത്തേച്ച പൈസക്കനുസരിച്ചുള്ള സാധനങ്ങള് ഇന്നിട്ട് അത് കുഞ്ഞെ കുഞ്ഞെ പേക്ക് ആക്കി കൊട്ക്ക
ഉം
അങ്ങനെ ആ ച്ചിട്ട് ഒരു ചെറിയ പേക്ക് ആക്കിയാല് ഒരു കുഞ്ഞെ പേക്ക് ആക്കണേന് പത്ത് ഉറുപ്യ മരിച്ച് അങ്ങനെ പൈസ ഉണ്ടാക്കാത്ത ടീമുണ്ട് അപ്പ ആ നമ്മള് അയിക്കെന്തേലും കൊറഞ്ഞ എന്തേലും പൈസ ആദ്യം കൊടുത്താ മതി അങ്ങനേച്ച ഒരു സാധനം ആക്കി തരുമ്പോ വലിയ അളവില് നമ്മള് ഇപ്പൊ പേക്ക് ആക്കി കൊടുക്ക പെരേന്ന് കുഞ്ഞ് കുഞ്ഞ് പേക്ക് ലാക്കിക്കൊടുക്ക ഒരോ രേ ഇരുന്നൂ റ്റിഅയ്മ്പത് ഗ്രാമിൻ്റെ പേക്ക് ഉണ്ടാവും അഞ്ഞൂറ് ഗ്രാമ് അങ്ങനെ ഓരോരോ ഗ്രാമിനും അ അ കിലോത്തിന്റെ അങ്ങനൊക്കെ ഓരോ പാക്ക് ആക്കിങ്ങാണ്ട് കൊടുക്കാന് മഞ്ഞപ്പൊടി മൊളകും പൊടി ഒക്കെ കൊട്ന്ന് എറക്കി തര്ന്ന്ണ്ട്
എന്നാ അങ്ങനെ നമ്മക്കും കൂടാ
കൂടാനൊക്കെ സംഭവണ്ട് പൈസ എന്തേലും കൊറഞ്ഞ പൈസ നമ്മള് മൊ ഫസ്റ്റ് കൊറച്ച് കൊടുക്കെണ്ടി വരും
എത്രയാ കൊടുക്കണ്ട്
അഹ് എത്രയും പറ്റും രണ്ടായിരം പറ്റും മൂവായിരം പറ്റും അയ്യായിരം പറ്റും പത്തായിരം പറ്റും
അല്ല ആയിരം പറ്റൂല്ലേ
ആഹ് ചെറിയ എത്ര ചെറിയ എമൗണ്ടും പറ്റും രണ്ടായിരം പറ്റുംന്ന് അറിയില്ല അയ്ല് ങ്ങാ രണ്ടായിരം മൂവായിരം ന്നാ എഴുതി ക്ക്ണത്
ഉം
അങ്ങനെ ഇപ്പൊ പെരേലിരുന്ന് പൈസ ഉണ്ടാക്കണത്ര മൻസ്യന്മാരുണ്ട് ഓരോരതികൂടെ
ഉം
വീട്ടിലിരുന്ന് വരുമാനം ണ്ടാക്കണ എത്ര മനുഷ്യന്മാരുണ്ട് നമുക്കൊന്നും അങ്ങനെയും തല പോണില്ല എന്തേലും സ്വന്തം ആവശ്യങ്ങൾക്ക് എന്തെങ്കലും വീഴണത് പൈസ ആരോടും കയ്യ്ന്ന് കിട്ടാതെ കിട്ടാന് എല്ല ത്തിനാ ഓരോരുതരോടും പ കൈനീട്ട്മ്പോ ഓലെ മൂടും കാര്യങ്ങളൊക്കെ നോക്കി വേണ്ടേ പറയാന് അമ്മള ആവശ്യങ്ങളാണെങ്കിലും കൂടി
ന്നായിക്കോട്ടെ
ആഹ് ആയിക്കോട്ടെ
ന്നാ അയ്കൊ ഓക്കെ